ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ സുഖായിട്ട് പോവുന്നു നിനക്ക് സുഖല്ലേ?
ആഹ് സുഖാണ്.
എങ്ങനെയുണ്ട് ഇപ്പോ നീ ആഹ് മൂത്ര മൂത്രപ്പഴുപ്പോ? മൂത്രച്ചൂടോ എന്തോണ്ടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാറ്റണ്ടോ?
ആഹ് ഇല്ല മാറ്റൊന്നുല്ല ഇനിയിപ്പത് ടെസ്റ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. ന്നവള് വരാന്ന് പറഞ്ഞിരുന്ന്. ആഹ് ഡോക്ടറെ കാണിച്ചിരുന്നു ഒരു ടാബ്ലറ്റ്. റ്റ് ആന്റിബയോട്ടിക്കൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്താ അറിയില്ല ഒരു കൊറവില്ല. വേദനയുണ്ട്? ഇനിയിപ്പം അത് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം കൂ കൂകപ്പൊടി ഇണ്ടല്ലോ?
ആഹ് അത് നല്ലതാണ്ല്ലേ?
അത് നല്ലതാണെന്ന് പറയണേക്ക പക്ഷെ ഞാനിത് വരെ അത്ണ്ടാക്കാനും ശ്രമിച്ചിട്ടില്ല.
അത് കുടിച്ച് നോക്കോണ്ടു അത് നല്ലതാണ്.
ളം അതെ
ഉ ഉം പെട്ടെന്ന് മാറുംന്ന് പറയാറുണ്ടെല്ലാവരും നല്ല രീതിയിലതും കുടിക്കണം കൊറേ കുടിക്കേണ്ടി വരുന്നാലും നല്ലതാണ് ഇൻഫെക്ഷനും ഇതിനൊക്കെ നല്ലതാ തോന്ന്ന്നു
ആഹ് അതെ ഉം എന്തെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു എന്നെ കാണാനേ
ആഹ് ആഹ് പ്രഗ്നന്റായേനേഷം
ഉം അപ്പൊ ഇപ്പം മിനിഞ്ഞാന്ന് അവരിന്നോട് വിളിച്ചൊന്നും പറഞ്ഞില്ല ആ അവരു ഉച്ചക്കിള്ള ആഹ് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അവരന്നെ കഴിച്ചിട്ടാ വന്നത് എന്നോട് ഒന്നും ഉണ്ടാക്കിപ്പിച്ചില്ല ഞാൻ കൊറെ മാങ്ങക്കെട്ത്ത് ജ്യൂസടിക്കാന്ന് വിചാരിച്ചപ്പോ അവരൊന്നും പച്ചവെള്ളം മതീന്നും പറഞ്ഞ് അവരെന്നെ പച്ചവെള്ളം എടുത്ത് കുടിച്ച് അവര് വാമ്മക്ക് സംസാരിച്ചിരിക്കാന്നും പറഞ്ഞ്
നല്ല ഫ്രണ്ട്സ് ലേ
ഉം അവര് നമ്മളെ ബുദ്ധിമുട്ടാക്കേണ്ട പ്പയി അവസ്ഥയല്ലേ
അതെ അതെ പക്ഷെ എല്ലാ ഫ്രണ്ട്സും അങ്ങനെ വിചാരിക്കണംന്നില്ലല്ലേ
ഉം അതെൻക്കറിയില്ല അപ്പൊ അവര് ഫ്രണ്ട്സ് ആവോ?
ആഹ് പ്പൊ എനിക്കോന്ന അപ്പം ഞാൻ ഒന്നൂടെ ഫ്രണ്ട്സാവ എന്താപ്പൊരു ബുദ്ധിമുട്ട്ന്ന് വിചാരിച്ച് നമ്മളെല്ലാരും കൂടെ കൂടിം അങ്ങനെ ചെയ്യാലോ
ആഹ് തയ്പ്പോ ചിന്താഗതിള്ളവരായിരിക്കും പിന്നെ എന്താ പറയാ ഉം
ഓഹ്ഓഹ്അങ്ങനെയൊക്കെണ്ടോ
അത് നീ അഭിപ്രായം ഒരു രണ്ട്മൂന്ന് ആളുകൾ കൂടുന്ന സെൽത്ത് ഇങ്ങനെ പറഞ്ഞ്നോക്കൂ നമ്മൾ ഫ്രണ്ട്സുകളാണന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നെ അപ്പൊ എനക്ക്തിനുള്ളൊരു വെ ക്തമായൊരു ആൻസർ കിട്ടും പിന്നെ ഉം പിന്നെന്ന് പറഞ്ഞാ അവര് കൊറെ അവര് കേക്ക് കൊണ്ടന്നിരുന്നു റെഡ് വെൽവറ്റ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നുട്ടോ നല്ല ടേസ്റ്റ്ണ്ടായിരുന്നു ഉം മോംട്ടുബി കയ്ച്ചു പക്ഷെ ഫോട്ടോ സോന്നും ഇൻക്കത്ര ഞാ ഒന്നാമത്പ്പം നല്ലോ മെലിഞ്ഞി ട്ടായോണ്ടെ എന്തോ പോലെ അപ്പൊരു ഭംഗി തോന്നില ഇല്ല ഇല്ല ഇപ്പിൻക്ക് ഞാനതോണ്ട് വെച്ചില്ല
അയ്ശെരി ഇയന്തേന്നട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് അതൊന്ന് ഷെയർ ചെയ്യാഞ്ഞെ
ഉം ഞാഞ്ഞ് ഒയ് വോലെ അയക്കണ്ട് ഉം പിന്നെ ആഹ് ഉം അപ്പൊ ഞാനിനി എന്തെലും നെഗറ്റീവ് ആയിട്ട്ന്തെലും തോട്ട് വരുംന്ന് വിചാരിച്ചിട്ട് അയക്കാഞ്ഞെ
എന്താപ്പതില് നെഗറ്റീവ് തോട്ട് വെരാന് ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെലേ നമ്മളിങ്ങനെ കേക്കൊക്കെകൊണ്ടുവന്ന് മോംടുബി കഴിക്കണംന്ന് വിചാരിച്ചി ണ്ടാര്ന്നു അപ്പപ്പോവര് കൊണ്ടന്നതോണ്ട് നമക്ക് കൊണ്ടുവരണ്ട നമ്മളങ്ങനെയല്ലേ ചിന്തിക്ക
ആഹ് അതെ എന്താ പറ റ്യാ അപ്പൊ നല്ല പിന്നെ ഈ ഉപ്പിലിട്ടത്ണ്ടല്ലോ പൈനാപ്പിള് മാങ്ങ
ആഹ് ആഹ് അതായിരുന്നു ഇയെനിക്കൊരു വൺ ടൈം ആയിട്ട് ഫോട്ടോ അയച്ച്ട്ടുണ്ടായിരുന്നേ
ആഹ് അതായിരുന്നു തോന്ന്ണു ൻക്ക് ഓർമ്മല്ല
ആഹ് നീ ഒരു വൺടൈംമില്ല നീയൊരു വൺ ടൈമിന്റെ ആളാണ്
ഉം അതെൻക്ക് പഠിപ്പിച്ചെന്നത് നീയാണ്
അയ്ശെരി ഇത് മറ്റേ സി സിനിമയിലെ ഡ യലോഗ് പോലെ
ഉം ഏത് സിനിമയിലേ അതും കൂടെ പറ
ആ ഒന്നില്ലേ എന്താ സിനിമേണോ സീരിയലാണോ ഇൻക്കറില്ല പിന്നെ എനി അതിലേറെ ഇഷ്ടണന്നൊക്കെ പറയാൻനക്കറീല പറഞ്ഞു തരാ
അയ് ശരി എന്താ പറയാ അപ്പം ഏ പിന്നെ കുറേ ഇങ്ങനെയുള്ള കൊയലപ്പം പോലത്തെ ഇങ്ങനെ ഈ കൊണ്ടാട്ടം പോലത്തെ കൊറെ സാധനങ്ങളുണ്ടല്ലോ പൊരിച്ചിട്ട്ങ്ങനെ പൊങ്ങി നിക്കണേ
അതൊക്കെ ഭയങ്കര കേടല്ലേ കഴിക്കുന്നത് നിനക്ക് ഇഷ്ടാന്ന് കരുതി കൊണ്ടന്നതാവൂല്ലേ
ഉംൻക്ക് സത്യംപർഞാഷ്ടൊന്നുല്ലേ നി
പക്ഷെ അതൊക്കെ കേടാണ് പിന്നെ കേടല്ലാത സാന ആലുവ ലഡു ജാഗിരി അതൊന്നും പിന്നെശരീരത്തിന് ഒട്ടും കേടല്ലല്ലോ?
ഉം അത് കേടല്ല പിന്നെ എനിക്ക് ബ്ലഡിന് നല്ല കൊറവ്ണ്ട് അപ്പം ഹസ്ബൻഡ്
പറയു പറയ്
അപ്പയ യി ഉറുമാമ്പയം കാരക്ക ഇ കൊരച്ചോണ്ടിരിക്ക ന്ന്‌ കൊര മാറൂല പിന്നെ കാരക്ക ഉറുമാമ്പയം ഉ
ഓ വല്ലാത്ത ചുമ
ആ ചൊമക്ക് ചൊമക്ക് അപ്പൊ അതൊക്കെ ഉണ്ട് അപ്പം അത്
ബ്ലഡിന് ബ്ലഡ്ഡ് ഉണ്ടാവാൻ നല്ലതാണ്ണല്ലേ കാരക്ക ഉറുമാമ്പാ ഴൊക്കെ
മുത്താറി ഞാൻ കഴിക്കാറുണ്ട് മുത്താറി കുടി ക്കാറ്ണ്ട് ഞൻ
ആഹ മുത്താറി നല്ലതാണല്ലോ ഇൻഷള്ള വരുമ്പോ ഞാന്
അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് ഇവിടെ തന്നെ കൊറേണ്ട് നീ കുടിച്ചോ നിനക്കുരക്തത്തിന് ഒരു രക്തയോട്ട ഉണ്ടായിക്കോട്ടെ പിന്നേന്ന് പറഞ്ഞാല് എന്താ പറയാ
അല്ലെങ്കിൽ ചീരൊക്കെ നല്ലതാണടി ചീരക്കെ വാങ്ങി വരണ്ട് അതൊക്കെ രക് ട്ടം ണ്ടാവാൻ നല്ലതാണല്ലോ നിനക്ക് ഇഷ്ടുണ്ടോ ചീര
ഇനി അവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ എനിക്ക് അത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യാന്നല്ല പിന്നെന്ന് പറഞ്ഞാല് എന്താ പറയാ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇന്നലെ ഗൾഫ് അപ്പൊ ആള് ചെലപ്പോ കൊണ്ടുവന്നിട്ടുണ്ടാവും ഇക്കെ പറഞ്ഞിരുന്ന് കാരക്ക ചെലപ്പോ ആ കൊണ്ടന്നിട്ടുണ്ടാവും പിന്നെ
ആ അപ്പൊ ഞാന് അല്ല ആള് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കി പറയണ പിന്നെ വെറുതെ നമ്മള് വാങ്ങി വരണ്ടല്ലോ
ഓ അത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ എന്താ പറയാ ഏ ഈ ഉറുമാമ്പയം ഇപ്പൊ സീസൺ അല്ലാത്തുകൊണ്ട് ചെറിയ കായകളാണല്ലോ? അപ്പൊ അതിന്റെ ഉള്ളില് ഇതില്ലന്നൊക്കെ പറയുന്നുണ്ട് ആ സീഡ് കുറവായിരിക്കും അപ്പം ഇക്കെ പറഞ്ഞു അത് വലിയ ഇതില്ലാന്ന് പറഞ്ഞു
പിന്നെ അതുപോലെ ബ്ലെഡ്ണ്ടാവാൻ നല്ലതല്ലെടാ ഡ്രാഗൺ ഫ്രൂട്ട്
ആ അതെൻക്ക് സത്യം പറഞ്ഞാൽ എൻക്കത്
ആ ഒട്ടും രസല്ല കാരണം ഒരു നിർവികാര ജീവിയാണെന്ന് പറഞ്ഞ പോലെ ഒരു ഒരു ടേസ്റ്റും ല്ലാത്ത സാധനാണ്
ഉക്ഷെ എനിക്ക അത് ഒരു പ്രാവശ്യം ജ്യൂസ് അടിച്ചാ ഷെയ്ക്ക് അടിച്ചാ നല്ലതാ പക്ഷെ എന്താ ച്ചാല്
ആഹാ ഞങ്ങിവിടെ ഇവിടെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങെ കഴിച്ചപ്പോ ആർക്കും വേണ്ടിവന്നില്ല അതൊണ്ട് അടെ വാക്കിയേ അല്ലെങ്കി അവടെ കാണേല്ല അപ്പൊ പിന്നെ പിറ്റത്തെ ദിവസം ഞാനത് ശയ്ക്ക് ആക്കാനും മാത്രം ന്നുല്ലന്നാലും ജ്യൂസ് ആക്കിട്ട് കുടിക്കാന്നരു തീനി
ഉം
പ്പൊ ഞാൻ വര്ന്നേന് മുന്നേ ഇക്ക് കൊറെ പഴൊക്കെട്ട് നല്ല അടിപൊളി പയം ജ്യൂസണ് ഇണ്ടാക്കിച്ചു പിന്നെ ഞാനൊന്നിനും നിന്നില്ല
ഓ അയ്ശരി അതിന് അത്യാവശ്യം നല്ല വെലയു ണ്ടല്ലോടാ
ആ ഇണ്ട്. അത് ഇവിടെ ഞങ്ങളെ അളിയന് വന്നപ്പോ കൊണ്ടുവന്നതായിരുന്നു, അതായത്പ്പോ എന്റെ കാക്കന്റെ മോളെ കാണൻ പോയപ്പോ അങ്ങോട്ടും വാങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടും വാങ്ങി അങ്ങനെ കൊണ്ടുവന്നതാ
ആഹ് അയ്ശരി പിന്നെ അപ്പൊ എന്ത പറയാ ഞാനെന്താ വിചാരിച്ചേച്ചാല് അത് ആഹ് പറയാൻ വിച വന്നന്ന് വെച്ചാല് ആഹ് ഇത്ണ്ടല്ലോ അതൊരു പ്രാവശ്യം വാങ്ങിയ സമയത്ത് അതിന്റെ ഉള്ളില് ഇൻക്യാ അതേ കളറില് പുയ്ക്കള്. അതിന്റെ തോല് പൊളിക്കുമ്പോ അത് നല്ല സാധനം ആയോ ആയോണ്ടായിരിക്കും എന്താർല റെഡ്ഡല്ല ഒരു വൈ വൈറ്റിന്റെ ഒരു പി ഒരു പർപ്പിൾ കളറാണല്ലോ അത് - പിന്നെ അത് മ്മല് മൊത്തരുകളർ ഒരു കളറ് ഇള്ള പോലേണല്ലോ
ആ പെർപ്പിൾ കളറല്ലേ അത്. മൊത്തവായിട്ട് അതൊ ഈ വൈറ്റ് ആണോ കഴിച്ചിട്ടുള്ളത്
പർപ്പിളന്നേണ്. പർപ്പിളന്നേണ്. പക്ഷെ അതില ആ അതില് പുയ് അതിന്റെ സൈഡിലാ തൊലി പൊലിക്കു പൊഴിക്കുമ്പോള്ള ഭാഗത്ത് ഒരു പുയ്ക്കള കണ്ട് ആഹ് അപ്പം അപ്പ ഞാനിത് ഇങ്ങനെ ഞാനത് അധികം വാങ്ങിക്കലില്ല അപ്പോൾ അത് ഫസ്റ്റിലൊരു പ്രാവശ്യം കണ്ടപ്പോ പ്പ തന്നെ ഞാനെന്റെ ഹസ്ബന്റിന്റെ അനിയനോട് ചോയ്ച്ച് എന്താ പറയാ എന്താടാ ഇതിങ്ങനെ, അവന് പ്പ എടക്കെടക്ക് വാങ്ങിക്കുന്നത് കാണാറ്ണ്ട്
ആഹ്
അപ്പവൻ പർ ഞ്ഞ് ഈ ആതില് പുയ്ക്കൾ ഉണ്ടാവാറുണ്ട്ന്ന് അപ്പം സത്യം പറഞ്ഞാൽ ഈ ക്കളുള്ളത് നല്ല നല്ല ഫ്രൂട്ട്സ് ആയിട്ടായിരിക്കും കാരണം ഏഹ് അങ്ങനെ ആഹ് ഉണ്ട് കാരണന്താച്ചാ നമ്മള് വീട്ടിലുണ്ടാക്കണേലൊക്കെ പുയ്ക്കളുണ്ടാവും നമ്മള് കടേന്ന് വാങ്ങണേനങ്ങനെ
ആഹ് അത്ണ്ട് ഇന്റെ വീട്ടില്ണ്ടാക്ക്ന്നെ മാങ്ങ അത് നമ്മൾ ആദ്യമേ പറിച്ചു വെച്ചിട്ടില്ലാന്ന്ണ്ടെങ്കിൽ പൈത്ത അയ്ല് പുയ്ക്കൾണ്ടാവും
ആഹ് അതെന്താച്ചാ നല്ല സാധനായോണ്ട്. ഈ പച്ചക്കറീലൊക്കെണ്ടല്ലോ
ആ ആഹ് ഈ പയറിലൊക്കെ നന്നായിട്ട് ണ്ടാവാറ്ണ്ട്ലേ
അ എതെന്താെച്ചാല് നല്ല സാധനത്തിലമ്മൾ കീടനാശിനി കൂടുതൽ ഉപയോഗിക്കാ നല്ല ജൈവ തായിട്ട്ള്ള സാധനത്തില് പുയ്ക്കൾ കുറവായിരി ക്കും. ഉം അ പുയ്ക്കള്ണ്ടാവില്ല അപ്പതുകൊണ്ടാണ് അത് നല്ലതാണ്. അപ്പൊ ഇക്കൊക്കെ എടക്ക് പറയും. ആപുയ്ക്കള്യും കൂട്ടി കടിച്ചോ റിം. ക്ഷെ ഇൻക്കി
ല്ലതാണ്. ഇവിടെ ഇവിടെ പ്പിം പറയാറുണ്ട് എ എന്താ പുയ്ക്കള് എല്ല്ല്ലാത്ത സാധനല്ലേ അതുപോലെ ഫ്രൂ ഡ്സ്ത്തെ പുയ്ക്കളെ തിന്നണെ നല്ലതാണ്‌ ന്നൊക്കെ പറയാറ്ണ്ട്. അത് പിന്നെ അവർ ക്കത്ര നല്ലതായി തോന്നുന്നവര് തിന്നട്ടെന്ന് വിചാരിക്കും
ഉം പക്ഷെ അത് അയ്ന് കേടില്ല അതിന് കേടില്ല പക്ഷെ നമുക്കന്താച്ചാല് നമുക്ക് അത് ഒരറപ്പാണ് നമുക്കൊരു വെറു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യാണ്
ആഹ് അത് തിന്നില്ലെങ്കിപ്പൊന്നും പറ്റൂലല്ലോ. തിന്നാതിര്ന്നാ മതി
അതെ അതെ എന്താ പറയാ അപ്പൊ ഞാന് എന്താ പറയാ ഇൻക്ക് അതുകൊണ്ടന്നെ ക്യതുകൊണ്ടൊരു മടുപ്പായി പോയി
അത് നന്നായതാണ് മട് പ്പായത്. കാരണം, നല്ല വെലയുണ്ട് നമു ക്ക് അങ്ങനെന്നും വാങ്ങാനും കഴിയൂലല്ലോ
ആഹ് പക്ഷെ ഞാൻ എന്തായ്തു, ഞാനത് മക്കളോട് പറഞ്ഞില്ല ഞാാനിങ്ങനെ ബു അതൊക്കെ തോണ്ടിയിട്ട്, അതൊക്കെ ചെത്തിക്കളഞ്ഞു ആഹ് ഷെയ്ക്കടിച്ച് കൊടുത്തു. അവർക്ക് അവരോട് പറയുമ്പോ അവർക്കത് മടുപ്പോലെ, ഞാൻ ഒക്കത് ആ ഭാഗൊക്കെ ചെത്തി ത്തി കളഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ ഷേക്ക് അടിച്ചവർക്ക് കൊടുത്തു ഞാ ഇക്കാനോട് പറഞ്ഞു ഇങ്ങനെ പിക്ക ഇത്ണ്ട് കണ്ടിരുന്നന്ന് പക്ഷെ ആൾക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ മക്കളോടും കൂടി പറഞ്ഞാൽ മക്കൾക്കുംമ്പാട് അതൊരിതാവുമല്ലോ
അതെ
അപ്പൊ ഞാനത് പറഞ്ഞില്ല അപ്പൊ അങ്ങനെ പിന്നെ ചില നിനക്ക ഏത ഏറ്റം ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്
എനിക്ക് മാങ്ങ എനിക്ക് നല്ല ഇഷ്ടമാണ്
അതെല്ലെ ന്നാ പിന്നെ എന്റെ ഹസ്ബൻഡ് ഇവിടെ എന്തുണ്ടായാലും മാങ്ങയേ കൊണ്ടരുള്ളൂ
ആ ശരി ആ ഞങ്ങള് വരുമ്പോഴ അത് കൊണ്ടന്നാ മതിയൊ എനിക് ഒരുമാനിഷ്ടല്ല അത് ശരി റുമാമ്പഴം ഇഷ്ടമല്ല ആപ്പിളിനോട് അങ്ങനെ താല്പര്യംല്ല എനിക്ക്‌ അങ്ങനെ എന ഇഷ് ഇഷ്ടമുള്ളത് സത്യം പറഞ്ഞാൽ മാങ്ങയാണ് ഫ്രൂട്ട്സിൽ എനിക്ക് ഇഷ്ടമുള്ളത് പിന്നെ പൈനാ പ്പിള് പൈത്തതുണ്ടല്ലോ നമ്മൾ ഉപ്പിലിട്ടാണ്ട് അങ്ങനെ എനിക്ക് രസം തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സിനോട് അത്ര അത്ര വലിയ താല്പര്യമെനിക്കില്ല തിന്നുട്ടോ തിന്നുലാന്നല്ല ശേ നിക്കത്ര ഇഷ്ടല്ല
ആഹ് അത് ശരി ഓക്കേടാ ഓക്കേടാ